ആഹ്
ഹലോ എന്തൊക്കെയൊണ്ട്
ആഹ് കേക്കുന്നു ആഹ് ആഹ് എന്തുണ്ട് രാവിലെ തന്നെ
സുഖായിട്ട് പോന്നു ആഹ് കഴിച്ചു ഇവിടെ ആടെ മഴൊക്കെ ഉണ്ട
ആഹ് മഴ ചാറുവാ
ഉം ചായ കുടിച്ചോ എന്താ ചായക്ക് കടി
കാപ്പി കഴിച്ച് ദോശയും സാമ്പാറും ആരുന്നു
അത് ശെരി ഇവിടെ പുട്ടും കടല കറി
ആഹ് ആഹ് ആഹ് പിന്നേ ഉച്ചക്കത്തേക്കൊ
ഉച്ചക്കത്തേക്ക് ഉം ചോറവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിൻ കറി മുതിരക്കറി
എന്ത്
മുതിരക്കറീ പിന്നെ ആഹ് മീനുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഞ്ഞ് ശരി പിന്നെ ഐസിലാണ് ഇപ്പൊ ഇന്നലെ വാങ്ങി വെച്ചതായി ഇന്നലെ രണ്ടു മ മ്മക്ക് ഇവിടെ മീന് സാവധാനെ കിട്ടുള്ളൂ രണ്ടു മണിയാവും പിന്നെ ഞമ്മക്ക്
ആഹ്
ആഹ് ഉച്ചക്ക് കിട്ടുള്ളൂ അപ്പൊപിന്നെ മ്മള് ഭക്ഷണം ഇതൊക്കെ കഴി കൈയ്ക്കല് കഴിയൊല്ലോ അപ്പൊ പിന്നെ അതോണ്ട് കാര്യം ഇല്ലല്ലോ അപ്പൊ ങ്ങള് മ്മക്ക് ഇന്ന് ആക്കാന്ന് പറഞ്ഞാണ്ട് എടുത്ത് വെച്ചതായിരുന്നു
ആഹ് ഈ മുതിര എങ്ങനെ കറി വെക്കുന്നേ
മുതിര മ്മളാദ്യം വറുക്കും അടുപ്പി കെടന്ന് വെ വ ചട്ടീയിട്ട് വറുത്തിട്ട് അതിലേക്ക് നമ്മളത് മിക്സ് മിക്സ്സില് അടിച്ച് കൊറച്ചങ്ങോട്ടേക്ക് കറക്കും പിന്നെ ഒന്ന് ക്രഷ് ചെയ്യും പതുക്കെ ആഹ് എന്നിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മള് തക്കാളി വെളുത്തുള്ളി പെരുഞ്ചീരം മഞ്ഞൾപ്പൊടി മൊളകും പൊടീം, ഉപ്പും ഇട്ടിട്ട് വെക്കും
ഓ
പിന്നെ ആഹ് പിന്നെ
ഞാനൊറാവശ്യം മേടി പക്ഷെ എനിക്ക് അങ്ങനെ വെച്ചിട്ടില്ല പക്ഷെ എന്തോ എനിക്ക് എന്തോ വേവുന്നില്ലാന്നൊരു ത് കുതുക്കണം നേര്ത്തേല്ലെ
ന്നട്ട് അത് പിന്നൊക്കെ വേവ്തൊക്കെ വെന്ത്‌ട്ട് മിക്സിലിട്ട് അരക്കും എന്നിട്ട് അര ച്ചിട്ട് തെളപ്പിച്ചിട്ട് നമ്മളത് ഉള്ളീം ഇട്ടിട്ട് തൂമിച്ച്
ആഹ് അതാ
ആഹ് അങ്ങനെ ആമ്മണ്ടാക്കും ഇങ്ങള് എങ്ങനെ ഇണ്ടാക്കാറ്?
ഞാനങ്ങനെ ഉണ്ടാക്കിട്ടില്ല ഒരു റാവശ്യം ഇങ്ങനെ തോരൻ വെച്ച് പക്ഷെ അത് ശെരിയായില്ല ഞാനതാ മുതിരേന്ന് എട്തപ്പൊ എങ്ങനെ വെക്കുന്നേ ചോയി
ഏഹ് നമ്മളിങ്ങനെ വെച്ചാ നല്ല ടേസ്റ്റ എല്ലാർക്കും ബടെ എന്തൊര് ട്ട മുതിരകറിയും, ഉണക്കമീന്ല്ലേ അത് ഭയങ്കരയിട്ട് ഇഷ് ട്ടാന്നറിം എല്ലാരും അതിന്റെ ടേസ്റ്റ് വേറെണ് പറിം അത് വെച്ച നമ്മള് വെച്ചോണ്ടിരിക്കും
ഞാനത് തോരം വെച്ച് ഇവടന്നും അങ്ങനെ മു തിലെ അങ്ങനെ ആര് അങ്ങനെ നമ്മള് അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ എടക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പയെ ഓ ചെറ അമ്പലത്തിലൊക്കെ പോകുമ്പോ അവിടെ ആഹ് അവിടെ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചപ്പോ ഇഷ്ട്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാനിത് മേടിച്ച് പക്ഷെ അതെനിക്ക് ഇച്ചിരി വേവ എന്തോ അതങ്ങോട്ട് വേവുന്നില്ല
ഏഹ് അത് വേവാത്തന്താ അത് വറുക്കണം
ആഹ് ഞമ്മക്ക് എനിക്കത് അറിയത്തില്ലായിരുന്നു.
ഏഹ് വർ വർത്താലെ അത് വെവോള്ളൂ
വേവത്തോള്ളൂ ആഹ് ആഹ് ആഹ് ഇനിയൊന്ന് ചെയ്ത് നോക്കണം
ആഹ് നമ്മളെന്ത് വെക്കണെങ്കിലും ഇഞ് ചെർപയറും അങ്ങനെക്കെ ചെർപയറല്ല നമ്മളയ്ന് കൂടെ മുതിരീംതൊക്കെ വെട്ച്ച് വെക്കാണെങ്കില് മുതിരന്റെ കൂടെ ക്കാണെങ്കില് നമ്മളത് വർക്കണം
വറ്ക്കണം ആഹ് ആഹ് ആഹ്
അതായിരിക്കും മാണെങ്കി പറ്റിയത് അപ്പ എങ്ങനെയാലും വേവ്ലല്ലോ അത് വെ വെന്താല് വറ്ക്കുമ്പോ തന്നെ അത് ഒന്ന് ഇങ്ങട്ടൊന്ന് വെല്താകും അപ്പ പിന്നെ നമ്മക്ക് ഒന്നും കൂടി എന്ത് സാധനം നമുക്ക് കാണാനും ഇണ്ടാവും
ആഹ്
ബിരിയാണിതൊക്കെ വെക്കോ?
ബിരിയാണി ഞാൻ വെക്കൂല പുള്ളാരെ വെക്കും വെക്കാറിം പക്ഷേ പിന്നെ ശരിയാവോന്നുള്ള ഒരു ഇത് ചോറേത്. ഒട്ടി പോവോന്നു.
ആഹ് നമ്മള് അങ്ങനെ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവു ആദ്യൊക്കെ ഞാനിപ്പോ അങ്ങനെ തന്നെ. ഇപ്പ ഞാന് എല്ലാതൊക്കെ വെക്കും.
ആണല്ലേ ആഹ് ആഹ് ആഹ്. ആണ് ആഹ് ചെയ്ത് ചെയ്ത് അങ്ങ് ഇതായിക്കണും
അത് നമ്മളെ ഒരുപെ ഒരു പേടിയൊന്നുല്ല നമ്മളാദ്യം ചോറ് വേവിക്ക.
ആഹ് ആഹ് ആഹ് അതിന്റെ ആ ഒരു പരിവൊ ണ്ടല്ല അന്നേരം അത് എടുക്കണം ഇല്ലയോ.
അതെ അത് ഇരുപത് മിനിറ്റാണ് സമയം. ഒരരി വേവൻ ആഹ് ഞാത നോക്കാറ്. ആ പിന്നെ അയിന്റെ അപ്പുറത്തേക്ക് പോയാ വേവേറിയ നമ്മുക്കൊന്നും ചെയ്യാൻ കയില്ല. ആഹ് അതെ പിന്നെ. അത് എ എന്ത് അത് കുറച്ച് നമ്മള് തിളപ്പിച്ചിട്ടാണ് വാവിച്ചറ് മ്മള് കുക്കറിൽ ഇടാറില്ല. അപ്പ നമ്മള് തളപ്പിച്ച് വേവിക്കുമ്പോ. അത് നമക്ക് പാകത്തിന് ഊറ്റാലോ. ആഹ് അപ്പം പിന്നെ അത്. ഇത് ഇതാക്കിയിട്ട് നമ്മള് മസാലൊക്കെ റെഡിയക്കും നമ്മൾ ഉള്ളി സവാള കുറച്ച് ണ്ട്ത് നമ്മള് എണ്ണയിൽ വ ട്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇട്ട് നമ്മളെല്ലാം ഇതാക്കി വാട്ടും. ആ എണ്ണയിൽ തന്നെ ചൂടാക്കും അതിലേക്ക് തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പെരി ജീരകം, പിന്നെ അതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മള് ഇത് പിന്നെ കറിവേപ്പ് മല്ലിച്ചെപ്പ്, പുതിനൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണ്ണം മിക്സ് ചെയ്യും എന്നിട്ട് അയിലെക്ക് തൈരും പിന്നെ പിരിയംമസ മസാല ഇടാണം കുറച്ച് പിരിയം അയിലേക്ക് പാകത്തിന് പിരിയം മസാല ഇടാ എന്നിട്ട് തൈരൊന്നൊക്കെ പാറഞ്ഞിട്ട് ഈ ചിക്കനോക്കിട അതെ അത്രേ ഉള്ളൂ
ആഹ് അത്രേ ഉം പെട്ടെന്ന് ഉണ്ടാക്കാ വേറെ അച്ഛ ഉണ്ടാക്കാന്ന കണ്ടിട്ടുണ്ട് ഉള്ളപ്പൊക്കെ ഉണ്ടാക്കും ഉം ഉം ഞാനായിട്ട് ഇന് ഉണ്ടാക്കിട്ടില്ല
ആഹ് മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ
എന്താ
മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ
മനസ്സിലായില്ല
മ മന്തിയൊക്കെ ഉണ്ടാക്കുവോ
മന്തിയോ മന്തിയോ ഇല്ലില്ല
ആഹ്
ആഹ് ആഹ്
അപ്പ പേടിയാരിക്കുല്ലേ
മന്തിയൊന്നും വേണ്ട ഇവിടെ ഉണ്ടാക്കത്തില്ല പിള്ളേര് പക്ഷെ ഞമ്മ പുറ ത്തുന്നൊക്കെ വേടി ഉം ഓ ഒരു പ്രാവശ്യം അങ്ങനെ വേടിച്ച് അ പപ്പ പപ്പ വഴക്ക് പറയും ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്ന അതൊന്നും കഴിച്ചുടാ
ആഹ് അതെ ഉം
പറയും പൊറത്തൂന്നൊക്കെ മേടിച്ചു കൊടുക്കുമ്പൊ നമുക്കൊരു പേടിയാവാ
ആഹ് ആരോഗ്യത്തിന് കേടാണ് അത്
ആഹ് അതെന്ന
ആഹ് നമ്മള് ഈ പൊറത്തെത്തഭ ക്ഷണോന്നും ഇപ്പ പിന്നെ കൃഷിന്തൊക്കെ ചെയ്യണ്ടോ വീട്ടില് ഇണ്ട ഇണ്ടാക്ക്ണ്ട?
കൃഷിയൊക്കെ ചെറിയ രീതിയിലൊക്കെണ്ട് തക്കാളി പച്ചമുളക് അങ്ങനെക്കെയുള്ളത് പിന്നെ ചേനേം ചേമ്പു ഒക്കെ ഉണ്ട്
ആഹ്
ആഹ് ആഹ് ആഹ്
പിന്ന ആഹ് ചക്കണ്ടായിന്നു നമ്മക്ക് നമ്മ മക്ക്ബടെല്ല പക്ഷെ നമ്മളെ എല്ലാരേം അങ്ങനെ നമുക്ക് ഉണ്ട് അവിടെ ഉണ്ട് ഇനി മുകളിലെ യാർക്കും പറക്കാൻ ഒക്ക മടിയാണ് നമ്മള് ആഹ് കേറി പറ ക്കാന ആക്കല്ല പിന്നെ ഇവിടെക്കെ ച ആഹ് പഴുത്ത ചക്കയൊന്നും അങ്ങനെ കഴിക്കാ
ക്കെ ഉണ്ടായിരുന്നു പക്ഷെ താഴേക്കൊള്ളേക്കെ എടുത്ത് ഇനിയിപ്പം മേളിലൊക്കെ ഇന്ന് പഴുത്ത് ഇങ്ങനെ വീഴുക
ആഹ് പഴുത്ത ചക്കയൊക്കെ എല്ലാരും കഴിക്കും പക്ഷെപ്പ പച്ച വച്ച് കൂട്ടാന് ഒന്നും കഴിക്കി ല്ല അപ്പൊ പിന്നെ അതുകൊണ്ട് ആർക്കുപ്പ താല്പര്യല്ല അതങ്ങനെ അത് കേടന്ന് കേടു വന്നു പോകും
ആഹ് ആഹ് ആഹ് ആഹ് മാങ്ങേ ഒണ്ടായിരുന്നു എല്ലാം അതൊക്ക തീർന്ന് മാങ്ങയൊക്കെ പിന്നെല്ലാം പറിച്ച് എല്ലാ പ്രാവശ്യത്തെ കൂട്ടം ഇല്ലായിരുന്നു ഇപ്രാവശ്യം കൊറവായിരുന്നു മ്... പക്ഷെ ചക്ക ഇപ്പഴും നിക്കുവ മെലേ അത് ഇലവൻ കേവിയ അയിന്റെ തലേ കൂടെ അന്നേരം അതോണ്ട് പിന്നെ നമ്മൾ അടത്താൻ പോവില്ല ഉം
മാങ്ങന്നെ ഇപ്പ അതിന്റെ കാലോ ക്കെ കഴിഞ്ഞല്ലേ ഇനി മാങ്ങേന്നും കിട്ടത്തില്ല
ഇനി മാങ്ങ ഇപ്പഴില്ല മാങ്ങ ഇനിയിപ്പൊ ഇല്ല ചക്കേക്കണ്ടെ വറ് ത്തും ചക്ക വറക്കാം ഒക്ക അങ്ങ നെകൊറേ വറക്കേക്ക ചെയ്തു
പൊരിക്കാറുണ്ടായിരുന്നു നിക്കൂലേ
ആഹ് ആഹ് ആഹ്
നമ്മളിവിടെ ചക്ക അങ്ങനെഒര് ഒരു പ്രാവശ്യം ആദ്യ എന്നോരൂസം പൊരിച്ചിരുന്ന്‌ പിന്നെ അത് അങ്ങനെ പൊരിച്ചിട്ടൊന്നുമില്ല
ഇവിടെ എളയാക്ക് ഈ എണ്ണയ്ക്കത്തിട്ടുള്ളത് മതി അല്ലാതെ ചോറിന്ന് കഴിക്കാൻ ഭയങ്കര പാടാ ചോറ് കഴിക്കത്തില്ല എണ്ണക്കാത്തിട്ട് നമ്മള് എന്താ ഒ ണ്ടാക്കി കൊടുത്താലും തിന്നോളും അങ്ങനെ ഒരു കാര്യം അതൊണ്ട് ചക്ക വേവിച്ച് കൊടുത്താലും എന്താ വെച്ചാലും കഴിക്കത്തില്ലേ പൂഞ്ഞ് തോരൻ വെച്ചാലും ചക്ക ക്കുരുആയാലും അതിന് വേറൊ ന്നും വേണ്ട അതിന് ച ക്ക വറ്ത്ത് കൊടുത്താ മതി ആഹ് പഴുത്തത് ഒരുപാട് അനത്തില്ല പിന്നെ അത് അമ്മളത് എലയട ഉണ്ടാക്കത്തില്ലേ പഴുത്തത് വെച്ച്
ആഹ്
അതൊക്കെ കൊർച്ച് കയിഞ് വേവിച്ചത് അവന് വേണ്ട
ഏ അപ്പം വേണ്ടിയ പോല ഇണ്ടാക്കൂലേ ഇണ്ടാക്കി കൊട്ക്ക അവര് കഴിക്കൊന്നുല്ല നമ്മള് ഞമ്മക്കൊരു സമാധാനം ഇണ്ടാവൂല എങ്ങനേം കഴിചോട്ടെന്ന് വിജാര്ക്കും പിന്നെ നല്ല സാധനല്ലേ ചക്കാന്ന് പർഞ്ഞാ പ്രകൃതി
പക്ഷെ ഈ എണ്ണക്കകത്ത് ഇട്ട് വറത്ത് അങ്ങനെ കൊടുക്കുന്നെല് നമുക്ക് അത്ര ഒര് എണ്ണ അത് എണ്ണ ഇട്ടാ അല്ലാതെ കഴിച്ചാ നേരിച്ചൊക്ക കഴിച്ചാ നല്ലേല്ലേ
ത് വൈകുന്നേരം ചായക്കരു കടിയാവും അത്രേ ഒള്ളൂ
ആ ആയി
അവര് ആ വരുമ്പോ അവര് വരുമ്പ സ്കൂൾട്ട് വരുമ്പ എന്താ കടി എന്താ കടി ഓയ്ച് ഇങ്ങനെ ഓൽക്ക് ദേഷ്യാണ് മക്കൊക്കെ ഒര് കടിഇല്ല ആ ഇന്റെ മോള് പ്പന്ന് സ് സ്കൂൾക്ക് പോയിണ് അപ്പം ചെറിയ ചെറിയ മോളെ എൽ കെ ജി ചേർത്തിട്ടോള്ളൂ അവൾക്ക് വരു മ്പം അത് ഇണ്ടാക്കി തരാ ഇത് ഇണ്ടാക്കി തരാന്നോക്ക പറയും പക്ഷെ അവളറിം ഞാൻ പോവൂല ഞാൻ പോവൂല ന്ന് വാശി പിട്ച്ച് കരയും
കരയാ ആ
ആ കൊറെ സമയം കര്ഞ്ഞാ പോയത്
ആ ആ
അപ്പം നമുക്ക് സങ്കടാണ് പർഞ്ഞിട്ട് കാര്യാല്ലല്ലോ നഴ്സറി നമ്മള് ഞാൻ പറവേം പടി പഠിക്കാം പർഞ്ഞയിക്കണ്ടേ അപ്പം മക്കള വാശിക്ക്ന്ന്ട്ട് കാര്യല്ലല്ലോ
ആ ഇതൊക്കെ അങ്ങനെ നമ്മള് ർ കൊച്ചിലെ അങ്ങനെ പറയുന്നെല്ലാം ചെയ്ത് ചെയ്ത് കൊട്ത്ത് ആ പറയുന്നെ മേടിച് കൊട് അങ്ങനെ അങ്ങനെ ഇപ്പഴും ഈ ഒരു രീതീല് പോവുന്നത്
ആ അതെ അമ്മള് വാ ഓലെ ആ വാഷീല് എന്ത
പറയുന്ന നമ്മള് ന്നാ ഇത് കഴിക്കുന്നില്ലല്ലോ ന്നാ ചോറ് കഴിക്കത്തില്ലല്ലോ ആ ന്നാ പിന്നെ എണ്ണയെക്കെ അങ്ങനെയുള്ള പൊറത്ത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വെച് കൊടുത്തും ഇപ്പ അവര് നിർബന്ധ ആയിട്ട് വന്നേക്കുവാ ഇന്നൽ തന്നെ ഞാന് ഈ അ എലയടെ ഇണ്ടാക്കി വൈകിട്ട് അത് കഴിക്കത്തില്ല അന്നേരം ഉള്ളിവട മതീന്നും പറഞ്ഞു ആ ശരി ആ ശരി